ഹലോ ആഹ കേക്കുന്നില്ലേ
ഉം എന്താ പാട്
ആഹ അ സുഖം ഇന്ന് മായല്ല അതു കൊണ്ട് റേഞ്ച് ഇണ്ട് മയ ഇണ്ടാകുമ്പോ റേഞ്ച് ഉണ്ടാവില്ല
ഇവിടെ മായൻ്റെ അതു കൊണ്ട്
ഉ ഇട രാവിലെ ഇണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഒക്കെ ഇണ്ടായിരുന്നു ഇന്ന് ഇപ്പോ അതിന്റെ ശെ ഷം മായല്ല രാവിലത്തെ ശേഷം അല്ല
ഇന്നലെ ഫുള്ള് മയല് ഇവട രാത്രി ഉം നിങ്ങളോ
കയിച്ച് ഒ കറങ്ങിണീറ്റോ
ഏഹ ഒറങ്ങല് ഉച്ചക്ക് ചെല ദിവസം ഒറങ്ങും ചെലപ്പ ഒറങ്ങുല്ല
ആഹ ഞാനും അങ്ങനെ തന്നെ എന്താ ഉണ്ടാക്കിയത് ഭക്ഷണം ഒക്കെ
ഇന്ന് എന്താ ചിക്കൻ കറിയും ചിക്കനും സാധ
ആഹ അതാ ചോറല്ലേ
നിങ്ങളോ
ഞങ്ങള് മീന് പരിപ്പ് മുരുങ്ങാക്കായ കറി
ഉം ഏ പിന്നെത്ത പാട്
വേറെ എന്ത് ഒക്കെയാ
കൂളിയൊക്കഴിഞ്ഞ് കുത്തിർക്കാ ഇപ്പൊ ഫുഡ്‌ ഒക്കെ കഴിച്ച
വേറെ വൈകുന്നേരത്തിന് എന്താ ആഹ് കഴിച്ചു വേറെ വൈകുന്നേരത്തിന് എന്താ ഭക്ഷണം?
വൈകുന്നേരം ഒന്നൂങ്കില് അ ഹസ്ബൻഡ് പണി കഴിഞ്ഞേരുമ്പോ എന്തെങ്കിലും ഒക്കെ പൊരിക്കടി കൊണ്ടുരും അല്ലെങ്കില് അധികം ചായ കുടിക്കൽ ഒന്നും ഇല്ല ഉം വീട്ടില് ഇണ്ടാക്കലും ഉണ്ട്
ആഹ് ഉം ആഹ് വൈകുന്നേരം മഴയൊക്കെ ആകുമ്പോ നല്ല വിശപ്പ് ഉണ്ടാവൂലേ മഴയൊക്കെ ആകുമ്പോ
ഇപ്പൊ നോമ്പ് നോൽക്കല നോമ്പ് കുറച്ച് വീട്ടാണ്ടേയ്ന് അപ്പൊ അതങ്ങ് വീട്ടും മയക്കാലത്താകുമ്പോ പിന്നെ ക്ഷീണാണ്
നോറ്റിനോ
മുഹറം ഒമ്പതും പത്തും കിട്ടി പിന്നെ അത് അതിന്റെ മുമ്പ് നിസ്‌കരിക്കാൻ പറ്റി...
ആഹ് ഒമ്പതും പത്തും ഒമ്പതും പത്തും ഞങ്ങളൊക്കെ നോറ്റിരുന്നു
ഈ റമളാനിലെ കൃഷിയൊന്നുല്ല നിങ്ങൾക്കുണ്ടോ
ഇല്ല ആഹ് യാത്രയൊക്കെ പോവലുണ്ടോ
യാത്രൊക്കെ പോവലിണ്ട് എവിടുക്ക നിങ്ങൾ പോവലിണ്ട
ആഹ് പോക്കുണ്ട് ഇടക്കൊക്കെ
ഞമ്മളും ഞങ്ങളിപെരുന്നാള് ആ വെക്കേഷനൊക്കെ ആവുമ്പോ അങ്ങനൊക്കെ പോവും
പോക്കല്ലേ എപ്പളും പോക്കില്ല ഞങ്ങളും എടക്ക് എപ്പളെങ്കിലും ആയിട്ട് പോവും
അതന്നെ
ഇപ്പൊ മഴയല്ലേ ഇപ്പൊ മഴന്റെ ഇതീൽപ്പൊ പോവാൻ പറ്റിയതും അല്ല കുട്ടികൾക്ക് സ്കൂളും അല്ലാത്തപ്പോ എപ്പൊളെങ്കിലുമൊക്കെ പോക്കുണ്ട്
ഞായറാഴ്ചൊക്കെ പിന്നെ ഇവിടെ അടുത്തുള്ള ബീച്ചിലും അങ്ങനൊക്കെ പോവും
ന്നെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാനുള്ള യാത്രക്കൊക്കെ ഞായറാഴ്ചകളിലൊക്കെ പറ്റും അല്ലാത്തപ്പത്ത് പിന്നെ നമ്മള് രണ്ടീസത്തിനോ ഒരീസത്തിനോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ സ്കൂൾ ഇല്ലാത്തതും സ്കൂളിൽ ലീവ് ഒഴിവ് ഉള്ളതും ഒക്കെ നോക്കണ്ടെ
ഉം
പിന്നെ ചായ കുടിക്കോ വൈകുന്നേരം എല്ലാരും കൂടിട്ട്
എല്ലാരും ന്ന് പറയാൻ മാത്രല്ല ഹുസ്ബൻഡും ഞാനും കുട്ടിയാളും ആണ് അപ്പൊ ഉള്ളവരെച്ച്
ട്ട്യാക്ക് ചായ ഇഷ്ട്ടണ്ടാവൂലല്ലോല്ലേ
ഇല്ല ഹസ്ബൻഡിന് ഇപ്പോ മഴ ആയതോണ്ട് എപ്പൊ ചായ കിട്ടിയാലും കുഴപ്പമില്ല
ആഹ് ആഹ് ചെലോ ർക്ക് അങ്ങനെയാണ് ചായന്റെ ഒരു പിരാന്തേക്കാരം ചായ കുടിക്കാന്
തൊണ്ടവേദനൊക്കെ ഉണ്ടവുമ്പോ പറയും ഇപ്പഴത്തെ ഇപ്പം മറ്റേ അസുഖഉള്ളല്ലേ
ആഹ് ആഹ് അതന്നെ
അപ്പോ നമ്മള് ചെ തൾപ്പിച്ചാറിയ വെള്ളം കുടിക്കണതാ നല്ലത്
വീടിന്റെ അടുത്ത് തന്നെ പീടിയ അങ്ങനൊക്കെ ഉണ്ടോ?
ആഹ് ഇവിടെ കൊറച്ചങ്ങട്ട് പോയാൽ ടൗണില്
ആഹ് സാധനങ്ങളൊക്കെ വാങ്ങാന് കൊറെ പോണോ
ഇല്ല ല്ല ആ മെയിൻ ടൗൺക്ക് ഞങ്ങൾ രാത്രി ഹസ്ബൻഡും ഞാനും രാത്രി പോവും വാണങ്കിലൊക്കെ നമ്മൾ ഒരാഴ്ചക്കുള്ള സാധനം കൊട്ന്നക്കും വെറുതെ നാസാക്കണ്ടല്ലോ പിന്നെ വാണെങ്കിൽ കൊണ്ട്ര
പിന്നെള്ളത് കയ്യുമ്പോ പിന്നെ അടുത്തത് കൊണ്ടരും ല്ലേ
ഉം
ആഹ് ആഹ് അത് ശരിയാണ് ഞങ്ങളും അങ്ങനൊക്കെ തന്നെയാണ് അങ്ങനെ ഒപ്പിക്കും ചിലപ്പോ ഒരു മാസത്തിനുള്ളത് കൊണ്ടുവരും ചിലപ്പോ ഒരാഴ്ചക്ക് ഉള്ളത് ചിലപ്പോൾ ചില സാധനം അപ്പത്തെ ആവശ്യത്തിന് തന്നെ കൊണ്ടരോള്ളു ചിലത് പിന്നിം ഇതിലുണ്ടാവും വീട്ടിലുണ്ടാവും അങ്ങനെയൊക്കെ കുഴപ്പമില്ല അങ്ങാടി കുറച്ച് പോകണം പത്ത് അഞ്ച് മിനിറ്റ് പോ പോണം വണ്ടീല്
ഞാൻ പിന്നെ ഇന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് സ്വന്തം വീട് എന്റെ ചിലാപ്പോ ഇവിട ഒറ്റയ്ക്ക് ആവുമ്പോൾ ഞാനും കുട്ടിയും ഹസ്ബന്റും തന്നെ ഒള്ളു വേറെ ആരുല്ല അപ്പൊ ചെലാപ്പോ ഞാൻ എന്റെ വീട്ട് പോകും അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ തോനെ സാധനം കൊടുന്ന് വെച്ചിട്ട് കാര്യല്ലല്ലോ
ആഹ് അതൊണ്ട് കാര്യല്ല കൊറെ ആൾ ഉണ്ടാവുമ്പോഴല്ലേ സാധനം ചെലവാവുള്ളൂ ഒരാഴ്ചക്കെ ഉള്ളത് കൊടുന്നിട്ട് പിന്നെ ആഹ്
അതന്നെ ബാക്കിയണ്ടാവും ഉച്ചക്ക് ആരും തിന്നാനില്ല
ആഹ് ആഹ് തേങ്ങയും മടക്കിതൊക്കെ അങ്ങനത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാ
അതുക്കല്ല തേങ്ങുണ്ട് തെങ്ങുണ്ട് പിന്നെ മൂച്ചിണ്ട്
ആഹ്
ഇപ്പൊ ചക്കന്റെയും മാങ്ങന്റെയും കുറെ കാലായിരുന്നല്ലല്ലേ ഇപ്പൊപ്പൊ പെയ്യാൻ തുടങ്ങില്ലോ
ഇപ്പൊ ചക്ക ടേസ്റ്റ് ഉണ്ടാവില്ല മഴ ഇള്ളൊണ്ട്
ആഹ് അപ്പൊ ക്ക ഈ വെള്ളം ഇറങ്ങീട്ട് ഉം മഴെപെയ്തിട്ടെ അതിന്റെ രസൊക്കെ പോയി മധുരൊക്കെ പോയി മാങ്ങപ്പളുണ്ട് മാങ്ങപ്പൊങ്ങാടിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ മാങ്ങന്നെ ഉള്ളൂ വണ്ടിക്കാര് കൊണ്ട്നടക്കണുണ്ട് ഒക്കെകൂടി
മാങ്ങ മാങ്ങ ചക്ക വളളറങ്ങിയാ പോയി.
ആഹ് ചക്ക വള്ളം എറങ്ങിയാ അയിന്റെ എല്ലാ രസവും പോയി
ആഹ്
ചക്ക നല്ലതാണ് തിന്നുന്നത് ശരീരത്തിന് നല്ലതാണ് പക്ഷെ വെള്ളം എറങ്ങിയാല് അതിന്റെ രസോ ഇതൊക്കെ പോയിട്ട് പിന്നൊരു
ഉം ഇപ്പ ഉണ്ടാവും ഇപ്പൊ മയക്കാലത്ത് ചക്ക തിന്നുമ്പോ
ആഹ് ആഹ് ഇപ്രാവശ്യം കൊറെ ഒരു ചക്കക്ക തിന്ന്ക്ക്ണ് ഇപ്പളാണ് വെള്ളംറങ്ങിയത് വീട്ടില് നല്ലണ്ട് ചക്ക അടുത്ത വീട്ടിക്കൊക്കെ ഇവിടുന്ന് കൊണ്ടു പോകും ആഹ്
അടന്നയ
പിന്ന വേറെന്തൊക്കെയുണ്ട്
ആഹ്
വേറെ എന്തൊക്കെയാ അങ്ങനെ പോണ് എന്താ വൈകന്നേരക്കൊക്കെ എന്താക്കല്
വൈകുന്നേരത്തെ ഇന്ന് ഗോതമ്പം കൊണ്ട് ഗോതമ്പം മിക്സില് കുത്തിട്ട്
പൊടിച്ചിട്ട് അതില് തേങ്ങൊക്കെ ഇട്ട്കാണ്ട് വെക്കൂലേ ഉപ്പിട്ട് കണ്ടഞ്ഞല് പഞ്ചസാര വേണ്ടിയ എടുക്ക്
ഗോതമ്പ് നുറുക്കല്ലേ
പഞ്ചസാര വേണ്ടിയവർക്ക് പഞ്ചസാര ഇടാ അല്ലാത്തവർക്ക് അങ്ങനെ തിന്ന
അതാദ്യം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്
ആഹ് അത് തിന്നോ കുട്ടികള്
ങ്ങളോ
അതക്കെ കുട്ട്യാൾ തിന്നോന്ന്
ആഹ് കുട്ടികൾക്ക് വല്യ ഇഷ്ടൊന്നുവില്ല വല്യവർക്ക് ഇഷ്ടവാണ് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടത്, എന്തെങ്കിലൊ പറ്റുവൊള്ളു നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ നൂഡിൽസ് പിന്നെ എന്നും തിന്നതണ് വയറീന് നല്ലതല്ലല്ലോ? ഇന്നലെയും മിനഞ്ഞാന്നും ഉണ്ടാക്കി കൊടുത്തതാ ഇനിയിപ്പോ ഇന്ന് എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുവൊക്കെ കൊടുക്കണം പിന്നെ ചെറുതായിട്ട് നിർബന്ധിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ അത് തിന്നും. അത് എന്നും ഉണ്ടാക്കൂല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കണല്ലേ
ഞങ്ങള് നമ്മള് അവിടെ നമ്മള് രാവിലെ ഉണ്ടാക്കുള്ളൂ ഉപ്പുമാവാക്കിയാണ്
ആഹ് ചെലരോക്ക് രാവിലെ പറ്റിവേല്ലേ ഉപ്പുമാവാക്കി കൊണ്ട്
അത് റവാ
രാവിലെ പിന്നെന്താ വേറെ കടി ഉണ്ടാക്കുംവാണ്ട് അത് തിന്നാൽ മതി
അം അവര്
ഞങ്ങൾക്ക് ഇന്നത്ത വൈകുന്നേരത്തിനാ ഇഷ്ടം രാവിലെ പിന്നെ ഈ കുട്ടികൾക്ക് അങ്ങനത്തൊന്നും പറ്റൂല്ലല്ലോ സ്കൂൾക്ക് പോകുമ്പോൾ എന്ന് വിചാരിച്ചിട്ട്
ദോശ പത്തിരി പുട്ട് ആഹ് സുഖം അതാണ് പക്ഷേ ഈ സ്കൂള് പോണ കുട്ടികള് ഉണ്ടാവുമ്പോളേ ഒരു കൈ നല്ല ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓല്ക്ക് വയറ് നിറയൂല്ലാ ഓരുക്കൊരു ദോശ ആയാലും രണ്ട് പത്തിരിയാലും ഓര്ക്ക് അതാണ്ഏറെ ഇഷ്ടം
ഉം വൈകുന്നേരത്തക്ക് വല്ല്യ ഇഷ്ടൊന്നൂല്ല
ആഹ് ഈ ഭക്ഷണം രാവിലക്കത്തെതാണല്ലേ എന്നും രാവിലെ എന്താ രാവിലെ എന്താന്ന് വെച്ച് കാണ്ട് മറ്റേത് പിന്നെ ചോറും കൈക്കരു കറിയും കൂടുതലും ദോശ തന്നെ
ആഹ് നിങ്ങളെങ്ങനെ പൊടിച്ചു പൊടിയായിട്ടാ
ഉം ഇഡ്ഡലിക്ക്അരച്ച് വെക്കും വെള്ളേപ്പത്തിന് അരച്ച് വെക്കും എപ്പളേങ്കിലൊക്കെ അതും
അത് കയിഞ്ഞിട്ട് പിന്നെ ദോശയും ഇഡ്ഡലിയും വെള്ളേപ്പൊക്കെ ഉണ്ടാക്കല്ലോ
ആഹ് അത് തന്നെ മറ്റേത് പൊടി കുയച്ചിട്ടുള്ള ദോശ അല്ലെങ്കിൽ പിന്നെ ഈ പുട്ടുപൊടി ആണെങ്കിൽ പുട്ടാണെങ്കിലും പുട്ടുപൊടി വാങ്ങിട്ട് ഇല്ലേ വാങ്ങിയ പാശ്ക്കറ്റ് അത് തന്നു നമ്മളെ സാധാ പൊടിയിട്ടുണ്ടാക്കണ പുട്ട് ഒരു രസോം ഉണ്ടാവില്ല. നമ്മള് സാധാ ഒരു ക കട്ടി കട്ടിയിലാണ് ഈ കരം കട്ടി പണി
ഉം അതൊന്ന് ചോറ് കൊടു
പത്തിരിപ്പൊടിയും പൊടിയൊക്കെ പത്തിരി പൊടിയും പൊടിയൊക്കെ ഇജ് ഉണ്ടാക്കലാ അതോ വാങ്ങലാ
ഞങ്ങള് വാങ്ങലാണ് അഞ്ച് കിലോ ഞാൻ വാങ്ങും
ആഹ് ഉം ഞങ്ങളിവിടെ ഉണ്ടാക്കണതാണ് അരി കഴുകി ഉണക്കീട്ട് ആഹ് അത് ശരി
ഇവിടെ പിന്നെ വെള്ളപ്പം അതൊന്നും പറ്റൂല്ല പുളിയുള്ള സാധനങ്ങളൊന്നും പറ്റൂല.
ആഹ് വെള്ളേപ്പത്തില് പിന്നെ നമ്മള് തേങ്ങ വെള്ളത്തില് അരച്ച് വെച്ചാല് അതില് സോഡാ പൊടിയൊന്നും വേണ്ട അല്ലെങ്കിൽ സോഡാ പൊടി ഇടണം.
ഉം
സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാല് വയറിന് ചിലർ പറ്റൂല ചിലർക്ക് ഈസ്റ്റ് ഇട്ടാലേ അത് ഇങ്ങനെ പൊങ്ങു പോലെ വരുള്ളൂ പറ്റൊക്കെ കൂട്ടി അരച്ചാലും വെള്ളപ്പത്തിലേ.. അങ്ങനെയൊക്കെയാണ്.
എണ്ണേൻ ചുറ്റി ചുറ്റി വരണ്ടേ വെള്ളേപ്പ ങ്ങ ഉണ്ടാക്കണില്ല ദോശേന്റെ അതിന് ഉയിന്നിടും ഉയിന്നിട്ടാണേ കൊറച്ച് പുളിയുണ്ടാവും ആരാ ഇവിടെ ഇവിടെ തറവാട് സ്വത്ത്
ആഹ് ശരി തറവാറ്റില് വേറെ അമ്മീപ്പൊക്കെ ഉണ്ടാവൂല്ലേ?
ഇല്ല. ഇമ്മി ഇപ്പി ക്കെ മരിച്ചു ഞാനും ഹസ്ബന്റും കുട്ടി മാത്രം.
ആപ്പങ്ങക്ക് അവർക്ക് വേറെ ജേഷ്ഠന്മാര അനിയന്മാരൊന്നുംല്ലേ?
അതൊന്നുല്ല രണ്ട് നാത്തുമാരുണ്ട് രണ്ട് നാത്തൂമാരുണ്ട്. ഏട്ട ണ്ടെനീ ഓന് ചെറുപ്പത്ത് മരിച്ചു.
ആഹ് ആ നാത്തുമാരൊക്കെ കെട്ടിച്ചു വീട്ടിലാവൂല്ലേ?
ആഹ് ഓ.. അതൊക്കെ പിന്നെ ഓല ഓല ലൈഫത്തെ... ഓലൊക്കെ വലിയ ആൾക്കാര് ചെറുതായി ചെറി നാത്തൂമാരൊന്നല്ല.
ആഹ് ശരി ആ വെരലില്ലേ?
വേരലൊക്കെണ്ട് ന്നയ്‌ക്കോട്ടെ പത്തിൻറ്റ് കഴിഞ്ഞു. ആ ശരി.
പടി